ലോഎന്തക്കെയ വിശേഷങ്ങള്
എ ത്താ അങ്ങനെ പോണ് ണ്ട്
ഉം അല്ല ഫുഡൊക്കെ എങ്ങനെയാ ഫുഡൊക്കെ നല്ലോണ്ടാക്കോ
എല്ലാം ഒന്നും ണ്ടാക്കൂല ബീഫ് വരട്ടും കോഴി അങ്ങനെക്കെ ചെയ്യും പിന്നെ ബിരിയാണികളൊന്നും അങ്ങനെണ്ടാക്കൂല്ല അത് ഇൻക്കറീല
ആഹ് ബീഫ് എങ്ങനെ വെര്ട്ടല്
ബീഫ് ചെലപ്പോ ഒക്കട്ടിട്ട് അങ്ങനെ വിസിലടിപ്പിച്ച് ഉള്ളീം തക്കാളീം
ആഹ്
പേസ്റ്റിളൊക്കെ ഇട്ടിട്ട് അങ്ങനെ മിക്സിലടിച്ചിട്ട് പിന്നെ അങ്ങനെ താളിക്കും
ആഹ് ആഹ്
അല്ലെങ്കിപിന്നെനമ്മള് ഉള്ളിഒക്കെ വാട്ടി റ്റും ഒക്കെ ട്ട് അതൊക്കെ ചെയ്തിട്ട് അങ്ങനെയിണ്ടാക്കും ഞ്ഞു അധികും എളുപ്പപ്പണി ഇട്ക്കും കുക്കറില്ഇട്ട്ട്ട്
ആഹ് ആഹ് കുക്കറിലാവു വേ വേഗോ ലേല്ലേ എല്ലാരും പൊതുവെ അങ്ങൻ തന്നെ ല്ലേ ചെയ്യ്ണത്
അല്ലാ ണ്ടി വെക്കൊക്കെ ചെയ്യും പക്ഷെ നേർത്തക്കെകിട്ടാണെങ്കി ങ്കില് അല്ലാതെ തന്നെ വെക്കും അത് കുടുക്കിയിലിട്ട് അടചെച്ച അങ്ങനെ ആക്കപോലെര്ന്ന് വേവാ ആഹ് മങ്കുട്
മണ്ണ്ൻ ആഹ് അടുപ്പത്ത്ലേഅയ്ന് വേറ ടേസ്റ്റാ ലേ മൺച
ആഹ് ആ മ് ആഹ് പിന്നെ ഞങ്ങള്‌ വടെ ആൾ ക്കാര് ണ്ടാവോട്ട് മങ്കുടുക്കി കൊള്ളൂല ചെൽപം
ആഹ് ആഹ് കൂടുതല് കയൂലല്ലോല്ലേ പിന്നെമ്മള് എടക്ക് ശ്രദ്ധിക്കുംവാണം എടക്ക് ശ്രദ്ധിക്കുംവാണംഅടി പിടിച്ച്ണതും
ലിവറൊക്കെണ്ടങ്കിവേ
ഉം വേഗണ്ട് ആ അയ് ശെരിണ് പർഞ്ഞെ ഉം മറ്റി ലൊന്നും അത്രപ്രശ്നല്ല
ആഹ് വേ അടീ പിടികൊയ് ആഹ്
മ് പിന്നെന്തൊക്കെ ചിക്കൻകറിയോ അതെങ്ങനെണ്ടാക്കല്
എന്ത് ച്ചിക് ച്ചിക് ഇങ്ങനെന്നെ ഒക്കെ ഒരേമതിരിനെ ആ ചിക്കനും പിന്നെആ ആ
ഭക്ഷ്ണം ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണേതാ
ചിക്കൻ ഫ്രൈ അത് പിന്നെ നെയ്ച്ചോറും ബീഫും
ആഹ് ആഹ് ആഹ്
കോയിക്കറി അട്പത്താ വെക്കല്
ആഹ് ഞങ്ങള് എല്ലാസാനം അടുപ്പത്തന്ന്യാ വെക്ക
ഏഹ്
ഉം തീ കത്തി കിട്ട്യാചോക്ക അയ്മ തന്നെ ചായേം പിന്നെന്തേലും താളി ക്കാനോ കട്കർക്കാനോക്കെണ്ടെങ്കി മാത്രം ഗ്യാസ്മ്മെ ബാക്കിഒക്കെ അട്പ്പത്തന്നെ
ഉം പൊകയില്ലാത്തട്പ്പാണോ
ആഹ് അയ്ലാകെ പൊകന്നെള്ളൂന്നിട്ട്
ആ അതാവുമ്പോ മൂന്നെണ്ണംണ്ടാവൂലേ അട്പ്പ്
ആഹ് മൂന്നെണ്ണല്ല രണ്ടെണ്ണം
രണ്ടെണ്ണം ചെലൊര്ക്ക് മൂന്നെണ്ണത്തിൻ്റെത്ങ്ങനെ കാണാ ചെലെ ആൾക്കാരെ
ആഹ്
അയ്ചൂടായി കിട്ടാൻ കൊർച്ച് പണിയാല്ലേ പിന്നെങ്ങോട്ട് നല്ലോണം ഉം ഇവടെ തറവാട്ടിലോല്ല് അങ്ങൻതന്നെ ചെയ്യല് ആ തറവാട്ടില് അങ്ങൻതന്നെ ചെയ്യല്
ആഹ്
അടുപ്പത്ത് കുക്കറൊക്കെ അയ്ല് വെക്കും
ആഹ് കുക്കറൊക്കെ ഞാനയ്മെത്തന്നെ വെക്കും
ഉം ഉം അങ്ങനെ ആവുമ്പോ കുഴപ്പല്ല, നമ്മുടെ സാധാ അടുപ്പ് മാരിയല്ലല്ലോ. ഇവിടെ സാധാ അടുപ്പും പിന്നെ ഗ്യാസടുപ്പ്വാ ഉള്ളത്.
പക്ഷെ പിന്നിം നല്ലത് സാധ അടുപ്പാ തോന്നും ഇതിലൊരുപാട് വർ അത് പിന്നതെ എത്രങ്ങാനും വിറക് വേണച്ചിട്ടാ.
ആഹ് രാവിലെ വെച്ചീൻ്റെ കണല് വൈ കുന്നേരായാലും ഉണ്ടാവൂലേ അയില് ആ ചൂടൂതൊക്കെ
ആഹ്, ഉണ്ടാവ്വേ ഉം കയ്യറിയാതെ അതിന്മേൽ തട്ടിയാ പൊള്ളും.
ആഹ് ആഹ് ആഹ്
ഉം
അല്ല ഞമ്മളന്താന്ന് വെച്ചാല് രണ്ടെണ്ണേ ഒക്കെ നമ്മുക്ക് വെക്കാലേ, വേഗം ചോ ചോറ് വെക്കാ അപ്പറത്ത് വാണെ കറിം കൂട്ടാനൊ ക്കങ്ങനെ റെഡി ആക്ക, അങ്ങനെയൊക്കെ ചെയ്യലേ, ആഹ് അതല്ല മറ്റേക്കപ് പോകൂലേ ന്നാലും തീയിന്റെതൊക്കെ ഉണ്ടാവൂലേ, ഏഹ് അടച്ചെക്ക്വ
ആഹ് പിന്നെ എന്ത്ന്നാ ടില് ചെറിയൊരു ഇതുണ്ടാവൂലേ അത് തീ കൂട്ടാനും പറ്റൂല അവിടെ എന്തേലും വെക്കും കുടുക്ക എന്തേലും
ആഹ് ആഹ് ആഹ്.
ഉം
ആഹ് ഒരു കുടുക്കേല് വെള്ളം എന്തേലും അങ്ങനെ വെ ക്കണ്ടാവൂല്ലേ വെള്ളം വെക്ക്ണ്ടാവൂലേ കുടുക്കേല് ആഹ് ആഹ് ആഹ് ആഹ് അവിടെ അങ്ങനെ ചെയ്യലുണ്ടോല് ഞാൻ കണ്ടേക്കണ്. ഉം എളുപ്പം പണിയൊടുങ്ങും അങ്ങനെ എല്ലാം കൂടെ കത്തുമ്പോം
ആഹ് കത്തി കിട്ട്യാച്ച കൊഴപ്പൊന്നുല്ല പക്ഷേ രാവിലെ ഇങ്ങട് നീച്ച് ഒരു മണിക്കൂർ തീഫും ത്താൻ നിൽക്കണം.
ഉം ഭക്ഷണം പാചകം ചെയ്യുന്നത് നല്ല താല്പര്യണ്ടോ?
ആഹ് അതൊക്കെഷ്ടാ ചെറിയ പേടീണ്ട്ന്നോള്ളു. ചെല ബിരിയാണി അങ്ങനൊക്കെ വെക്കാനൊക്കെ ഒരു പേടി നമ്മള് ഉണ്ടാക്കാത്ത സാധനയൊക്കെ എന്തെങ്കിലും നമ്മള് ഒറ്റക്കല്ലല്ലോ. അപ്പൊരു പേടിയാ.
ഉം എടക്ക് നോക്കി നോക്കിയാൽ മതി അങ്ങനെ ശീലാവാവുക
ഉം ഞാൻ നോക്കാറോന്നുവില്ല ഇതൊക്കെയായിരുന്ന പോയാ ഒരു പോക്ക ഉം ഉം ഒറ്റയ്ക്ക് ചെന്നാലും ഞാൻ സ്പെഷ്യൽ എന്തെലൊക്കെ ഇങ്ങനെ ആള് കമ്മിയാകുമ്പോ. മക്കള് അങ്ങനെ ഒണ്ടാക്കും.
ആഹ്
വൈകുനേരത്തെ ചായക്കടി അങ്ങനെ എന്തെലൊക്കെ.
ആഹ് ആഹ് ആഹ്
ആൾക്കാര് തോ ആൾക്കാര് തോനെയാവുമ്പോ നടക്കുവല്ലോ
പേടിയാലേ.
ഉം ഇപ്പ ആന്ന് ഞാനും വാപ്പി ഉമ്മിന്നെള്ളു.
ആ ഞാനങ്ങനെ തോനെ ആൾക്കാർക്ക് ഇതുവരെ ഒണ്ടാക്കിട്ടില്ല, അങ്ങനെ കൊറച്ച് ആൾക്കാർക്കെ ഒണ്ടാക്കിട്ടോള്ളു നമ്മക്ക്- ഇപ്പ എന്തോരു പോലെണ് സത്യം പറഞ്ഞാ. ആഹ് ഉണ്ടാക്കി ശീലായാല് പിന്നെ അത് നമുക്കൊരു പേടിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തോ ഒരു പേടിയാണ് സത്യം- സത്യം പറഞ്ഞ ശരിയാവോ ഇല്ലേ അങ്ങനെക്കെ ഒരു -
ഉം എന്തേലും പറഞ്ഞാ പോയില്ലേ. പേടിച്ചിട്ട് ഉണ്ടാക്കുല ഉം.
ഇത് തന്നെ എന്തെങ്കിലൊക്കെ തെറ്റും കുറ്റങ്ങളൊക്കെ ഇണ്ടാവും. എന്ക്ക് നല്ല കൈപ്പുണ്യം ഒന്നും ഇല്ല നെനക്ക് കൈപ്പുണ്യം ഉണ്ടോ
ഏയ് അതൊന്നുമില്ല പിന്നെയിപ്പ ഞമ്മളല്ലാതാര ഇണ്ടാക്കണ്
അതാര
ഇ ഇണ്ടാക്കിയ തിന്നതന്നേ
ആഹ് പിന്നെ സ്പീട് ഇണ്ടോ ഉണ്ടാക്കാന്
ഓഹ് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒക്കെ ആക്കും ഞാൻ ഒമ്പത് മണിയ ആകുമ്പോത്തനും ഒമ്പത് ഒമ്പതര ആകുമ്പോത്തനും- എല്ലാം കിട്ടീക്കുണമെങ്കി ഒക്കെ പെട്ടന്ന് ആക്കും
ആഹ് ആഹ് ആഹ്
ഉം ചോറ് ഒന്ന് തെളച്ചാലും മ- മറ്റെ അടുപ്പുമൊക്കെ എറക്കിവെക്കും
ആഹ് ആഹ് അന്നേരം പിന്നെ ബാക്കി അങ്ങനെയാല്ലേ
ഉം നിങ്ങളൊക്കെ പിന്നെ ബാക്കി അങ്ങനെ നോക്കും ഉം പിന്നെ ചെല ദിവസങ്ങളില് കൂട്ടാൻ വെക്കാൻ കിട്ടാൻ വൈകുല്ലോ
ആഹ് ആഹ് ആഹ്
ഉം ഉച്ചയാവും റോടിന്ന് കൊണ്ടുമ്പത്തിനൊക്കെ അപ്പൊ പിന്നെ ആവാനും- അതെ മാതിരി കുളികഴിഞ്ഞാ പിന്നെ പണിയെടുക്കാ നോക്കുമ്പോഴേ ദേഷ്യം വരുവേ
മടിയക്കാരല്ലേ
ആഹ് കീറുവേ
ആഹ്
ആ വൈകുനേരത്തും അതേമാതിരി പണിയെടുക്കാൻ-
ആഹ് ആഹ് ഇപ്പൊന്ന് ചോറൊക്കെ ഒണ്ടാക്കണം ഇവിടെ പണിക്കാരുണ്ടായത് കാരണം ഇവിടെ ഭക്ഷണം തെകഞ്ഞിട്ടില്ല അപ്പോ ചോറ് കൊറച്ച് ഒണ്ടാക്കണം
ആ എന്താ പണി
ഇവിടെ തോയിത്തുയുണ്ടായിരുന്നു അത് പോളി- ഒന്നു കൂടെ ശരിയാക്കാനേ അത് ഒന്ന് ഉയരത്തിലാണ് അപ്പൊ ഒന്ന് താഴ്ത്തിങ്ങാണ്ട് ആക്കാൻ വേണ്ടി ഉം ഒന്ന് രണ്ട് ബംഗാളിസ് ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഭക്ഷണം- കറി കൂടുതല ഉണ്ടാക്കി വെച്ചാൽ വെറുതെ പായക്കി കളിഞ്ഞിട്ട് കാര്യല്ലല്ലോ അല്ല രണ്ടാക്കില ചോറുണ്ട് അന വരുമ്പോത്രയാ ഒമ്പത് മണിയ ഒമ്പതരൊക്കെ ആവും കക്ഷണം കഴിക്കാൻ അപ്പൊതെക്ക് എന്തായാലും ആവുമല്ലോ
എങ്ങനെ കുക്കറില്
കൊറച്ച് കുക്കറിൽ ഇടെ അല്ലെങ്കി അല്ലാതെ തന്നെ പെട്ടന്ന് വേവണ അരിയാണ്
ആഹ് റേഷൻ അരി ക്കരല്ലേ
റേഷനരി അല്ല സിൽക്കി ഉണ്ടല്ലോ
ആഹ് അതക്ക അറിയില്ല
ആഹ് സിൽക്കി ആന്ന പെട്ടന്ന് പീടികെന്ന് വാങ്ങാൻ കിട്ടും അത് റേഷന രി ആണ് കൂടുതൽ ഉപയോഗിക്ക കഴിയുമ്പോം പിന്നെ ഈ സിൽക്ക് അരി ഉപയോഗിക്കും പെട്ടെന്ന് വേവാൻ വേണ്ടിട്ട്
ആഹ് ഇവിടെ പിന്നെ ആർക്കും റേഷനരി പോവൂല
ഏഹ് ഇപ്പഴത്തെ റേഷനരി ക അടിപൊളി റേഷനരി ണല്ലോ കല്ലും മുള്ളും ഒന്നും അങ്ങനെ ഇല്ലല്ലോ
ഞങ്ങളധികം റേഷൻ കടേന്നു പച്ചരി വാങ്ങലുള്ളൂ
ഏ ആ അല്ലെ ആദ്യൊക്കെ മല കല്ലും നല്ല കറുത്ത അരി അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പ അങ്ങനത്തെ വിഷയൊന്നുമല്ല നല്ല അരിയാണ് കിട്ടണത്
ആഹ് ഞാനീന്നൊക്കെ പറഞ്ഞ ഈ ചെറുപ്പം മുതലെ ഹോസ്റ്റലില് നിന്നോണ്ടേ അവിടന്ന് ഈ നല്ല അരി ജയാരിയുടെ ശീലായിട്ട് പിന്നെ ഈ റേേഷനരി ഇങ്ങനെ കാണുമ്പോ തന്നെ ബാക്ക് സങ്കടം വരിയക്കാരോ തിന്നാൻ പോവൂല പിന്നെ അത്ണ്ടെങ്കിൽ നിക്ക് എന്ത് വല്ല കോയി പോരിച്ചതോ അങ്ങനെ എന്തേലും നല്ല ഐറ്റംസ് വേണം എന്നാ തിന്നാ പോവും നല്ല സാമ്പാറും കോയി പൊരിച്ചതൊക്കെയാണെങ്കിലൊക്കെ അല്ലാണ്ടന്നും എനക്കത് പോവൂലേ
ആഹ്
ചെറുപ്പ മുതലേ ശീലയോണ്ടാണ് മ്
പ്പൊന്നുല്ല ഇവിടെ അങ്ങനത്തെ എന്ത പ്രശ്നമൊന്നുല്ല
മ് എന്റെ വീട്ടിൽ പോയാൽ തന്നെ എനിക്ക് ചിലപ്പോ ഇന്റെമ്മ ഞാൻ വരിന്നതാരണമ്മ അരി മാറ്റി വെക്കും
ഏഹ്
എനക്ക്തിന്നാവൂല്ല ആഹ് അത് ഉം എന്റെ ഏട്ടത്തിലോടെ എന്നെ ഓളൊക്കെ തിന്നും ഞാൻ തിന്നൂല ഉം ഇവിടെ പിന്നെ ആരും തിന്നാത്തോണ്ട് നിക്കത് ശീലായി ഇവിടെ റേ ക്ഷണരി വെച്ച വപ്പാക്ക് ഇഷ്ടല്ല
ആഹ് ആഹ്.
ഉം ചില റേഷനരി നല്ല നമ്മളെ കടയിന് വാങ്ങന അരിമാരിണ്ട് ണ്ടാവല അല്ലേ
ആഹ് അപ്പ ഇപ്പ അതല്ല നല്ല വൃത്തിയുള്ള അരിയാണടി കിട്ടണതേ
ആഹ് എന്റെമ്മ ഇങ്ങനെ ചെലപ്പോ ആ അരി മറ്റേ അരി ഇല്ലെങ്കിലൊക്കെ വെക്കും
ഉം ഉം
അ എന്റെമ്മ മീനന്തേലും വാങ്ങി പൊരുക്കയും ചെയ്യും കൂടെ ആഹ് അല്ലെങ്കിലും പോവൂലല്ലോ ആഹ് ഉം
എല്ലാം അരിയും ഉപയോഗിക്കണം എല്ലാം വേണം നമ്മള് തിന്നാം.
ഉം ഒന്നില്ലങ്ക ഒന്ന് ആഹ് പച്ചക്കറിക്കെ തിന്നും.
എല്ലാം തിന്നോ ഒരു പറ്റാത്തണ്ടോ
പറ്റാത്തത് ഇണ്ട് ബീറ്റ്റൂട്ട് ക്യാരറ്റ് അതൊക്കെ എനിക്കൊരു മതിരിക്കുള്ളു
ഏഹ് അത് പറ്റൂല നല്ല സാധന ആ നല്ല സാധന വെറുതെതിന്നോയി കൊഴപ്പല്ല അങ്ങനൊയാലും മതി എങ്ങനെലും തിന്നാൽ മതി
കേരാറ്റൊക്കേ വെറുതെ തിന്നും ബീറ്റ്റൂട്ടും കുറച്ചൊക്കെ തിന്നും കൂട്ടാവച്ചനിക്ക ഇഷ്ടല്ല പിന്നെ ആർക്കും ഇഷ്ടല്ലത്ത കൈപ്പൊക്കൊക്കെ നല്ല ഇഷ്ടാ
ആ അതെനിക്കും ഇഷ്ടാണ് ഉം നല്ലതാണത് കയപ്പക്കെ നല്ല നല്ലതാണ് ഉം.
അതെനിക്ക് നല്ല ഇഷ്ടാ കൈപ്പക്ക കറി വെച്ചിട്ടും ഉപ്പേരി വെച്ചിട്ടും പൊരിച്ചിട്ടും
അഹ് അച്ചാർ ഇട്ടാലോ അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ
ചാറിയിട്ടിട്ട് ഞാന അങ്ങനെ തിന്നിട്ടില്ല
ആഹ് പ്രത്യേക ടെസ്റ്റാണ് എനിക്കിഷ്ടമാണ് കൈപ്പങ്ങയും വെളുത്തുള്ളിയും.
ആഹ് വളുത്തുള്ളിയൊക്കെ അടികൊളിക്ക ഉം നല്ല ഓണങ്ങിട്ടയാ നല്ല ടേസ്റ്റ് ആ വെളുത്തുള്ളി
ഉം ഉം പക്ഷെ ചെറിയ നല്ലവണങ്ങിട്ട് വേ ഇതാ വരും ചെറിയൊരു കടിവണം അരിയരുത് മറ്റേ വെന്തങ്ങാണ്ട് അങ്ങനെ ആവാൻ പാടില്ല ശരിട്ടാ
ആഹ് ആയിക്കോട്ടെ
ശരിന്നാ